ആഹ്
ഹലോ
ആഹ് കിട്ടിട്ടോ ഇന്ന് ഞാന് പെ മറ്റത് വെറുതെ ഒന്നടിച്ചോക്കി അപ്പൊ അങ്ങനെ വെര്ന്ന്ണ്ടായിരുന്നു ഉം ആഹ് അതെ എന്ത് വീട്ട്ന്ന് എന്താ വിളിക്കല് വീട്ട്ന്ന് ആഹ് സെയിം
ആഹ് ഇവിടെട്ടോ ഇക്ക് ഇ ഇക്കാന്റെ വീട്ടിലെ മുബിയാ വിളിക്കാ ഇന്റെ വീട്ടില് ഇന്നെ തത്തേന്നാ വിളിക്കാ
എങ്ങനെ?
തത്താ
തത്തെ അയ് ശരി ഏഹ് ഏഹ് ഏഹ് ഓമനപ്പേര് ഓമന
ആഹ് ഫ്രണ്ട്സ് ഇ ക്കാന്റെ വീട്ടിലൊക്കെ മോബിയാണ് എന്റെ ഫ്രണ്ട്സൊക്കെന്നെ മുബിയെന്നാ വിളിക്കാ ഉം എന്റെ വീട്ടില് തത്തേണ് ആഹ് അവിടെ എല്ലാരും ആഹ് ഞാൻ പറയും ഇന്റെ ഉപ്പപ്പ ഉപ്പപ്പ വിളിച്ചതാണ്റയും ഇന്റെ ഉമ്മങ്ങനെ നാൻ ചെറിയ കുട്ടിയാമ്പ മരിച്ചിട്ട്ണ്ടയിനി
ആഹ് ശരി ഇമ്മയില്ലല്ലേ
ചെറിയ കു ചെറിയ കുട്ടി പറയുമ്പോ എനിക്കൊരു പത്ത ഒരു വയസ്സ് ആവണേന് മുമ്പ് പത് ത്താംസം മരിച്ചിട്ടുണ്ട്
ഓഹ് അന്ത് അസുകെന്തേണ്ടായിരുന്നോ
ആഹ് ഉമ്മക്കാണെ പ്രമേഹോ അതൊക്കെ പ്രമേഹ അത് ക്കൊണ്ടായിരുന്നത്രേ ഉം അങ്ങനൊക്കൊണ്ടായിരുന്നു ലോ
ആഹ് ആഹ്
എന്നങ്ങനൊക്കൊര് അങ്ങനെ മരിച്ചിട്ടണ്ട് അപ്പോ ഇന്നെങ്ങനെ ഇപ്പ അങ്ങനെ തത്തേന്ന് വിളിച്ചു തൊടങ്ങിയതാണെന്ന് പറയൂ എല്ലാരും
ആഹ്
ഞാൻ അങ്ങനെ പറയ്ന്ന്ണ്ട് തത്തേ തത്തേ വിളി അയ്ന്നെ നാട്ടി മൊത്താതാ വിളിക്യേ ആ ആർക്കും ഇന്റെ പേരറിയൂല
തന്നെ അയ് ശരി നിങ്ങള് വല്യതാ പ്ലെയ്കാരങ്ങള് ശ്രദ്ധിക്കണംല്ലേ ആഹ് അയ് ശെരി താത്തണ്ടോങ്ങക്ക്
ആ എനിക്കൊരു താത്തണ്ട് രണ്ട് കാകോളു ഒണ്ട്
ഏ പിന്നെരിക്കൂലെ ഇങ്ങള് ചെറുത് ലെ
ഉപ്പ വേറ കല്യാണൊക്കെ കഴിച്ചു ഉപ്പ വേറെ കല്യാണം കഴിച്ചോ
ഏ ഏ അയ് ശരി ങ്ങളാ ഉമ്മന്റെടുത്തെനി നോക്ക
ആഹ് ഞങ്ങ സ്റ്റോറി ഭയങ്കരതാണ് ഇന്റപ്പ ഇന്റപ്പ പസ്റ്റിന്റെ മ്മാനെല്ല കെട്ട് കെട്ടിര്ന്നെ ഇപ്പൺ ഇപ്പള്ള എളേമ്മണ്ടല്ലോ രണ്ടാ
ആഹ് ആഹ് ആഹ്
നെയ എന്റെപ്പ ആദ്യം ആദ്യം കല്യാണം കഴിച്ചിര്ന്ന്
ആ ഏഹ് ആ പിന്നെ വീണ്ടും കെട്ടിയതാ
അവള്ക്ക് രണ്ട് വയസാവുമ്പോക്ക് ഒര് മിൻറ്റൊര്മിൻറ്റ് ആഹ് ഇപ്പൊ ക്ലിയ ഇപ്പ കേക്ക്ണണ്ടോ അതായത് ഇന്റെ പത്തമ്മണ്ടല്ലോ
ആഹ് ആഹ്
അ ഉമ്മാനെ ആന്ന്പ്പ ആദ്യം കല്യാണം കഴിച്ചേന്ന
ആഹ് ആഹ് ന്നട്ട്തിനെ ഒയിവാക്കിയതാ
രണ്ട് വയസായപ്പള് അന്നൊക്കെ പണ്ടത്തെ കാലങ്ങളിലക്ക
ആഹ്
ക്കെ പേരില്ലേ
ആ ആ കിണില്ല ങ്ങള്പറയുന്നതൊന്നും ക്ലിയറാവുന്നില്ല ആഹ ഇപ്പൊ കേൾക്കുന്നുണ്ട്
ആ അപ്പങ്ങനെ ആ ഉമ്മാനെ ഒഴിവാക്കി
ആ ആ
ആ പ്പ കേക്കണ്ട് പറയു എന്നിട്ടോ
ജനൽൻ്റെ അവിടക്ക് ഞാൻ ജനൽന്റെ ഒക്കെ അവിടക്കെ നടക്കണ്
ആ ആഹ് ശരി വീട്ടിന്ന് തായൊ
ഒഴിവാക്കി ന്നിട്ടാണ് എന്റെ ഉമ്മാനെ കല്യാണം കഴിച്ച്
ഉഉം ഇമ്മ മരിച്ചരെ പിന്നെ വെരനെ കെട്ടി
ആ രണ്ട്
ഉ
അങ്ങനെ ഞാൻ ചെറുതാവുമ്പോളെല്ലെമ്മ മരിച്ച ചെറുതാവുമ്പളല്ലെ മമ മരിച്ചെ
ആ അതെ
അപ്പൊ ആ
ആഹ ആ ആ അപ്പൊ അവര് ഇവിട് വന്നല്ലല്ലേ
ആഹ് അതില്
ആഹ്
ട്വിസ്റ്റ്‌ എന്താന്ന് വെച്ചാല് രണ്ട് മ്മമാരുണ്ടല്ലോ അതായത് എന്റെ സ്വന്ത മ്മീം ഇപ്പത്തെ മ്മീം ഉണ്ടല്ലോ
ആഹ് ആഹ്
എങ്ങനെ
എന്റെ സ്വന്തംഉമ്മി മ് ഇപ്പത്തെ ഉമ്മിണ്ടാവല്ലോ